ഹലോ ആഹ് കേൾക്ക്ണ്ടോ
ഉം കേക്കാം
എന്തോക്കെണ്ട് വിശേഷം
ഉം സുഖം
ഫുഡൊക്കെ കയിച്ചോ കയിക്കാനായോ
രാവിലത്തെ കഴിച്ചു
ഉം ഉച്ച ആവണല്ലേള്ളൂ ല്ലേ
അവ്ട
ഇവിടെ ആയിക്കൊണ്ടിരിക്ക്ണ്ട് കയിച്ചിട്ടില്ല
ഉം പിന്നെ
പിന്നെ മഴയുണ്ടോഅവടെ
മഴയുണ്ട് അവിടോ
ഇവിടെ നല്ല വെയിലന്ന് ഇന്നലെ നല്ല മഴയേനു നല്ല വെയിലായി പോയി മഴേന്റെ ഒന്നു ഇല്ല്യ
പ്പൊ കുറച്ചേരായിട്ട് വിടെ മ
എന്തെ
കൊറച്ചേരായിട്ട് ഇവിടെ മഴയാ
ഓ ഓ
മ്മ്
പിന്നെ
എടോ ഫുഡൊക്കേയൊ
ഓ പണികളൊക്കെ കയിഞ്ഞ് ങ്ങനെ ഇരിക്ക. ച്ചിപ്പോങ്ങനെ പൊങ്ങനെനെ വിളിച്ചോക്കിയതാ.
ഓ ഓക്കെ ഓക്കെ.
ഉം ഇന്നെന്തേ പുറത്തൊന്നും പോയിട്ടില്ലേ?
പള്ളിയി പോയാരുന്നു പള്ളി പോയിട്ട് വന്നേ ഉള്ളായിരുന്നു. ഞായറാഴ്ചയല്ലേ?
ആഹ് ആഹ്.
അവിടോ
ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണ് മക്കളൊക്കെ ഒഴിവാണ് എല്ലാർക്കും ഒഴിവാണ്. എല്ലാരും ഉണ്ടാവും. ഞായറാഴ്ചല്ലേ എല്ലാർക്കും ഒഴിവു യുള്ള ദിവസം
അതെ.
ഉം.
പിള്ളേരൊക്കെ എന്തെയ്യണ്?
ഏ പിള്ളേര് പഠിച്ചോണ്ടിരിക്ക.
ഉം പഠിച്ചോ
പിന്നെ
പിന്നന്ത
ചെയ്യാം
അല്ല അല്ല ഞാനും പഠിക്കുവാ
ഓ പഠിക്കാലെ
ബി ടെക് പഠിക്കാ
മ്മ് മ്മ് മ്മ് അപ്പം ഇന്ന് ഞായറാഴ്ച ക്ലാസിണ്ടാന്ന് ക്ലാസ് ഇണ്ടാവുലാ ലെ
ഇല്ല ഇല്ല നളെ പോണം
ഓ ഓ
ആ കുട്ടിക്കാനത്താ പഠിക്ക്ണെ
എങ്ങനെ
ഇടുക്കി കുട്ടിക്കാനത്താ പഠിക്കിന്നെ
ആ ആ ആ ആ മഴൊക്കെ ആകുമ്പോ അയുട്ന്ന് പൊർത്തെർങ്ങാനും കഴിയു ഇല്ലല്ല ഇന്നലെ ഇവടെക്കെ മഴ പെയ്തിട്ടെ പോർത്തെന്നെ എറങ്ങാൻ കഴിയില്ല
ആണോ ഇവിടെ നല്ല യിപ്പോ എവിടെ വീടെവിടാ
ഞങ്ങൾ സിറ്റിയാ
ആ
മ്മ് മ്മ് പിന്നെ വേറെന്തൊക്കെ ഇണ്ട് വീട്ടിൽ എല്ലാരും ഉണ്ടോന്ന് ഒഴിവായിട്ട്
ഉണ്ട് ഉണ്ട്
മ്മ് മ്മ്
മ്മ് രണ്ട് പേരും സിനിമ കണ്ടോ
അല്ല ഞായാഴ്ച ആവുമ്പോ ഇങ്ങനെ സിനിമക്ക് അങ്ങനെയൊക്കെ പോവോ
അല്ലേ വീട്ടിൽ തന്നെയാരുന്നു
ആ ആ പൊറത്തൊന്നും പോവൂല
ഇല്ലല്ല
മ്മ് പിന്നെ
മ്മ് പിന്നെ
വേറെ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങളൊക്കെ സുഖായിരിക്ക്ണ്ലെ
മ്മ് സുഖം
ഏഹ് പിന്നെ ഇങ്ങൾ ഈ ടൂ എന്താ പറയാ ഇപ്പ ഈ വെക്കേഷൻ ഒക്കെ ഇല്ലെയ്നോ ഇങ്ങക്ക് രണ്ട് മാസത്തെ അവധിയൊക്കെല്ലേ മ്മ് മ്മ് അന്ന് ടൂറൊക്കെ പോയോ ഫ്രണ്ട് ഇങ്ങനെ ചെങ്ങായിമാരൊത്ത് അങ്ങനെ ടൂർ പോയോ പൊർത്തൊക്കെ
ആ വട്ടവടെ പോയി
ആ ഉം അവിടെ എന്ത കാണാനൊക്കെ ഒരുപാട് ഇതുണ്ടോ എങ്ങനെയാണ് അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ എങ്ങനെ
തണുപ്പ തണു തണുത്ത സമയത്ത് പോണം
അവിടല്ലേ ആ അങ്ങനെ കാണാണ്ടാവുല്ലേ
അട്ടു പോയ വൈബ്
ആ ആ ആ അങ്ങനെ പിള്ളേർക്ക് പോകാൻ പറ്റ
ആ ആ ഫാമിലിെല്ലാം പോ
ഉം ഉം ഉ ഇവിടെ മക്കളൊക്കെ എപ്പഴുംപറയും ഉം മക്കളൊക്കെ പറയൽ ബീച്ചിലെ ബീച്ചിൽക്കൊന്നും മഴ എത്ത് പോവാ ൻ പറ്റൂില്ലല്ലോ
അതെ അതെ
ഉം ബീച്ച പോയിുണ്ടെങ്കി നമുക്ക് കാണാൻ കഴിയൂല്ല നമ്മള്ഈ ഭാഗം നോക്കുപ്പോത്ആ ഭാത്ത് ആ ഭാഗത്ത് കൂടെ വെള്ളല്ലേ
വെള്ളാം
ഉം ഇപ്പൊ കേയറിയ ടൈമണ്
ആ് മട്ടോടെ മൂന്നാർ പോ മൂന്നാർ ഇപ്പ നല്ല സീസണാ
ഇപ്പലെ ഉം ഉം പിന്നെ അവിടെത്തന്നെ പോയിട്ടുള്ളു വേറെ പ ഇ പടി ഉം പഠിക്കണോടത്ത് എങ്ങനാ ഡയലി പോയി പോരെ
അല്ല അല്ല ഹോസറ്റലാ
ഹോസ്റ്റലന്ന് കാ ഉം കുറെേ ആൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവും
ആ കൂട്ടുകാരുണ്ട്എല്ലാ ജില്ലയിലും ഉണ്ട ആൾക്കാരുണ്ട്
ആ പിന്നെ എങ്ങനെ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വരു ശനി ഞായറോ
ആ അങ്ങനെ ക്ലാസ് ഇല്ലാത്തപ്പോ വരും ഒരു മൂന്ന നാല് ദിവസം അടുപ്പിച്ച് അവധി കിട്ടുമ്പോ ഇപ്പ അവിടെ അഡ്മിഷൻ ആയോണ്ട അവധിയ
ആ ഉം
അഡ്മിഷൻ ഇണ്ടാരുന്നു.
ഉം ഉം ഉം പിന്നെ ഫുഡ് ഒക്കെ എങ്ങനെ ഇങ്ങള് ഇണ്ടാക്കോ അതോ?
അല്ലല്ല ഹോസ്റ്റലിൽ തന്നെ ഉം മെസ്സില് ഫുഡ്ഡുണ്ട്.
ആ എല്ലാരും അല്ല ഹോസ്റ്റല് സെപ്പറേറ്റാ കോളേജ് എല്ലാരും ഒരുമിച്ചാ.
ഒരുമിച്ചാവും ല്ലേ ഉം നല്ല മാർക്കൊക്കെ ഇണ്ടായിനാ പ്ലസ്
ആഹ് അത് കൊഴപ്പില്ലാര്ന്ന്.
ഉം ഉം ഉം ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ജോലി ഇതൊക്കെ ആയി കിട്ടണം.
ഉം അതെ.
ഉം ഉം
ജോലി വേണം.
പ്രാധാന്യം ഇപ്പൊ എല്ലാരും പഠിക്ക്ണ്ട് പഠിക്കുന്നോർക്കൊന്നും ജോലി കാണണില്ല. എല്ലാർക്കും പഠി ഠിക്കണന്നെന്ന പഠിക്കണ മക്കളേ ഉള്ളൂ.
ജോലി കിട്ടാനാ പാട്.
ഉം പാട് അതെന്നെ പഠിക്കാൻ എല്ലാരും പഠിക്ക്ണ്ട് പക്ഷേ ജോലിന്റെ അവിടെയാണ് ടൈറ്റ് ആയി വരുന്നത്.
അതെ.
ഉം ഉം എന്താ വൈകീട്ട് എങ്ങനെ ചായക്ക് എങ്ങനെ ഏഹ് കൂട്ടുകാരൊത്ത് അങ്ങനെയൊക്ക ഇറങ്ങോ?
വീട്ടിലോ?
അല്ലല്ല പുറത്ത് ഇറങ്ങി പോവോ അങ്ങനെ?
ആ അവിടെ അവിടെ പോവും ആ പോവും പോവും ഹോസ്റ്റലിൽ ആറരക്ക് മുൻപ് കേറിയാ മതി.
ആ ആ ആ ആറരക്ക് കേറാ പിന്നെ രാവിലെ ക്ലാ ക്ലാസോ?
ക്ലാസ് ഒമ്പത് മണി തൊട്ട്.
ഒമ്പണി തൊട്ട് എത്ര വരെണ്ട്?
നാല് മണി വരെ.
നാല് മണിവരെ ഉം അയില് പിന്നെ ഉച്ച സമയ ത്തൊക്കെ ഒഴിവുണ്ടാവും ല്ലേ?
ആഹ് ലഞ്ച് ഹോസ്റ്റല് വന്ന് കഴിക്കാ ആ ഹോസ്റ്റല് വന്ന് കഴിക്കാ.
ആഹ് അത് അടുത്ത് തന്നെ അപ്പോ കോളേജും ഹോസ് ക്കെ എടുത്തെടുത്താ ഉ ഉ പിന്നെ ഇവിടെന്ന് ഇവിടെ അങ്ങനെ കൂട്ടുകാരൊന്നുംണ്ടാവലോ അല്ലെ വീട്ടിൽ വന്നാല്
ഇവിടെ ഇവിടത്തെ കൂട്ടുകാരെല്ലാം പഠിക്കാൻ പോയക്ക വെളിയ്ല്
അ ആ ആ ആ അപ്പൊ ഒരുമിച്ച് കാണാൻ കഴിയൂല ഈ അവധി ദിവസങ്ങളൊക്കെ ആവുമ്പോണ്ടാവുംല്ലേ ആ ക്രിസ്മസ് ഓണ അതൊക്കെ ഉണ്ടാവുമ്പോണ്ടാവും മ്
ചെറിയ അവധിക്കൊന്നും വര്ത്തൊന്നില്ല
ആഹ് ആഹ് ആ ഈ പെരുന്നാൾ ഞങ്ങളെ അങ്ങനെ അങ്ങനത്തെ ഒതും ഉണ്ടാവലോല്ലേ ക്രീത് കഞ്ഞിട്ടില്ല അവധിയൊക്കെ ഉണ്ടോ അതൊന്നും കിട്ട ട്ടിലാ പിന്നെ ഞ് ഉച്ചക്ക് എപ്പഴാ ഭക്ഷണൊക്കെ കഴിക്കുന്ന് ടൈം ഒന്നും ഉണ്ടാവ് ലല്ലേ ഹലോ ഭക്ഷണം കഴിക്കണ്ട ടൈം ഒന്നും ഉണ്ടാവലല്ലേ ഉച്ചക്ക് ആ മുമ്പങ്ങ ഇവിടെവടെ
ആ ഇവിടെ ആ അങ്ങനെ ഒരു രണ്ട് മണിയാവു
രണ്ട് മണ
അപ്പഴക്കേം
ഉം ഉം പിന്നെ രാത്രി എന്താ ചോറ് തന്നെയി ക്ക
ആ ചോറല്ല ചപ്പാത്തി അങ്ങനെ
ഉം ഉം ഉം അല്ലെങ്കിൽ പൊതുവേ എല്ലാർക്കും രാത്രികാലത്തെ ഭക്ഷണം ലഘുവയിട്ടുള്ളതേ പറ്റുള്ളൂ ഉ ഉ വേറെ വിടിയങ്ങനെ തന്നെ ഉച്ചൊക്കെ എല്ലാവർക്കും നല്ല കഴിക്കാൻ വേണം പിന്നെ വൈകുന്നേര ആയ ആർക്കും വേണ്ട രാത്രി എന്തെങ്കിലും നൂഡിൽസോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ പിന്നെ വേറെന്താ
വേറെന്താ ഇനെ പോന്നു മഴയൊക്കെയാണ്ട്
എങ്ങനെ
മഴയൊക്കെ ആയണ്ട്ങ്ങനെ പോണു
ആ ആ ആ ഇപ്പൊ നല്ല മഴ പെയ്യുണ്ട്
ആഹ ഇപ്പഴ ഇവിടെ നല്ല മഴയാ
ഇവിടെ ഇന്ന് മഴയന്നെണ്ടായി ഇപ്പ നല്ലതില് വെന്നീനു നല്ല ഇരിട്ടായിട്ട് മഴ മഴ അത് ഇണ്ടായ്നു ഇപ്പ ഇല്ല ഇപ്പൊ നല്ല തെളിച്ചാ വെയ്ൽ നല്ല ചൂടാ
ഉം
ഇന്നലെ ഫോൺക്കൊക്കെ ഇങ്ങൾക്കൊക്കെ ഒരു അലാറം മൊഴങ്ങി ഒരു അർജന്റ് മെസ്സേജ് ആണ് ആ ആ ആ അങ്ങനെയക്കെ വന്നു ഇവിടെ ഇവ്ടൊക്കെ വന്നു അത് അയിന്റെ ശേഷാണ് ഞങ്ങക്ക് നല്ല മഴ ഉണ്ടായി
ഉം ഉം ഉം പിന്നെ ആ മഴ രാത്രി കിടന്നപ്പോക്കെ ഉണ്ട് പിന്നെ കറന്റ് ഇല്ലാതായി കാറ്റായി ഇന്ന് രാവിലെ കൊഴപ്പല്ല നല്ല തെളിച്ചായിട്ട്
ഉം രാവിലെല്ലേനോ
ഇല്ലല്ല രാവിലെ തൊട്ടേന്ന് ഇങ്ങനെയാ രാത്രിയില് പെയ്തതാ പിന്നെ മഴ പെയ്തിട്ടേല്ല
ആ
ഇന്ന് വൈകുന്നേരം എന്താ പാട റീല്ല തരും ഇതിലെ എന്താ പറയാ മീൻ അതൊന്നും കിട്ടൂലട്ടോ അതൊന്നും വര്ന്നില്ല
ഇവിടെ രാവിലൊട്ട് മഴയാ
ആ മഴയാവുമ്പം അങ്ങൻതന്നെ പൊറത്തിറങ്ങാൻ കഴിയില്ല അതേ അവസ്ഥ ഇന്നലെ ഞങ്ങക്ക് പുറത്തന്നെ എറങ്ങാൻ കഴിയൂല പിന്നെ സ്കൂളൊക്കെ നേരത്തെ വിട്ടു രണ്ടര രണ്ടേ മുക്കാല ആകുമ്പോ സ്കൂളൊക്കെ വിട്ടു
ഉം
ഇനി മഴ പെയ്യുമ്പോ തന്നെ കറന്റ് പോവ്ണ്ടേ മഴ പെയ്താ കറന്റ് പോവും
ആ അങ്ങനെരു പ്രശ്നം ഒണ്ട്
ആ കാറ്റല്ലേ റോട്ടിലൊക്കെ മരങ്ങളൊക്കെ വീഴ ഉം ഉം ഇ ക്കെ ങ്ങളൊക്കെ ഒരു മരത്തിന്റെ ഉള്ളിലാ ഞങ്ങളൊക്കെ വീട്
ഓ
മരത്തിന്റെ ഉള്ളു കൂടെയാണ് വീടൊക്കെ
അങ്ങനെ വീണ് വീണ് ലൈൻ കമ്പി ഒക്കെ
ഉം പൊട്ടി ഓ ഉം അതാണ് കറണ്ട് പോണത് ഒന്ന് നന്നാ ക്കി വരുമ്പോത്തിന് പിന്നിം ഇന്നാ ഞാന് ഇനി പിന്നെ വിളിക്കല്ലേ
ഉം ഓക്കെ ഉം ശരി ഞാൻ വിളിച്ചാ